ഹലോ
ആ കേക്കില്ലേ
ആഹ് കേക്ക്ന്ന്
ആ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
നല്ല വർത്താനം
ഉം വൈകുന്നേരായല്ലോല്ലേ പണിയൊക്കെ രണ്ടാമത് തുടങ്ങാനായോ
ആ പ്പ മക് മക്കള് സ്കൂളൊക്കെട്ട് വന്ന് ചായുടിച്ച് രാവിലെ വെക്കും ചോറൊക്കെ
ആ ന്നെന്തേ ചോറിന് കൂട്ടാൻ
ഇന്ന് പ്രത്യേകിച്ചൊന്നില്ല മുരിങ്ങ്യാ മുരിങ്ങപ്പേരി പിന്നെ ആ പിന്നെ മു ആ ആ മുട്ട
ഒക്കെ നാടൻ ഭക്ഷണല്ലേ
ഇപ്പൊ നാലീസായിട്ട് ബീഫ് അപ്പൊ പച്ചക്കറിമൊത്തോം അതന്നെ
ഉം ഒണക്കൽമീനോ കോയിമുട്ട പൊരിച്ചതോ അങ്ങനക്ക ഉണ്ടായാൽ മതി
അതന്നെ നിങ്ങക്കെ എന്തേനി
ഉം ഞാനും അങ്ങനതന്നെ എന്നും ഒണക്കൽ മീനും പിന്നെ താളി പോയിനി
ആ
തന്നെ ബീഫ് ഇങ്ങനെ കുറച്ചേ സായി അപ്പ പിന്നെ മാറ്റി
ആ
പിന്നെ ബീഫ് അച്ചാറിട്ടതാ തോന ഇങ്ങനെ വെച്ച് ഇവിടെ ആരും കൂട്ടൂല അച്ചാറാക്കിയാ പിന്നെ കൊറെ കഴിയുമ്പോ കു
ആ അതെശരി ഏ
അതന്നെപ്പൊ പകുതിയായിണ് ഒന്നുല്ല്യാത്തപ്പോയെടുക്കാറിനി വെച്ചതാ ആഹ് ഒന്ന് വേൻ തീരും ഉം
മക്കളില്ലേ എത്ര ആളുണ്ട് ഏ അയ്യ് ശരി ഓല് പഠിക്കാ
ഒരാൾ ആറിലാണ്
ഏയ് ഓ ശരി ഏ എന്താ ഹുസ്ബൻഡ് ആ അയ്ശരി
എന്നും പോയി പോരും
ആ ഏ ഉം ശരി
എങ്ങനെ രാത്രി വേഗം ഫുഡൊക്കെ കഴിച്ചു കെടക്കുവോ
ആ അവര് മദ്രാസുണ്ട് രാത്രി ഒരാൾക്ക് അപ്പം അത് വിട്ട് ഒമ്പൊണിയാവും വരാന് അപ്പൊ പിന്നെ വന്നാ പിന്നെ വേഗം ഭക്ഷണം കഴി കെടക്കും ആ വേം കെട്ക്കും വേഗം ഹും ചെലോല് കൊറേ നേരം വൈകല്ലോ ഹും അത് വേം കടക്കലാ. ഉം
രാവിലെ എന്താ ഭ ഭക്ഷണം ഇണ്ടാക്കല് കാര്യായിട്ട്
രാവിലെ ഓട്ടട, പത്തിരി, ദോശ എല്ലാം ഇണ്ടാക്കും വെള്ളപ്പം ഓരോ ദിവസ് സോരോന്ന് ഇന്നും വേ അട്പ്പിച്ച് ഓരോന്ന് ഇണ്ടാക്കിയ ഓല് പറിം ഇന്നും അതന്നേണോ
ആഹ് അതന്നെ അതന്നെ ഒ അട്പ്പിച്ച് ഇണ്ടാക്കാ ഇന്ന് ഇണ്ടാക്കിയാ നാളെന്നെ ണ്ടാക്ക്യാ മ അയോ ന്ന് ഇതന്നെണോ നോക്യാ
ഇന്നും ഇത് തന്നെയാണോ? കയിക്കു അപ്പൊ അങ്ങനെ വേറെ വേറെ ണ്ടാക്കും കാര്യായിട്ട് രാവിലല്ലേ മക് കൾസ് പോ പോവുമ്പോ മ് മ് ആണല്ലേ മ്
സമയം ഭയങ്കര തെരക്കന്നാണ്. ഈ ഭക്ഷണും ന്നും ഓൽക്ക് ചായും സ്കൂളിലേക്കൊ കൊടുക്കണല്ലോ.
ആഹ് അതന്നെ മ് മ്. പിന്നെ ഓല് പോയിട്ടാണ് വീട്ടിലെ പണി ക്കട്കൽ. ഓല് പോയാല് പിന്നെ പണിയാണല്ലോ തൊടക്കലും വാങ്ങിച്ചും തിരുമ്പലും അങ്ങനെ.
മിഷീൻ ണ്ടോ തിരുമ്പാൻ
മിഷീല്ല കല്ലാണ്. മിഷൻ വാങ്ങിയില്ല, വാങ്ങണം ഇങ്ങനെ പറയും.
അത് വെത് വെറ് തേണ്.
വെറ്തേണ് ഇന്നാലും ആ അതന്നെ ന്നാലും നമ്മക്ക് കൊറേ ഉണ്ടാവുമ്പൊക്കെ മഴ ആഹ് ഉണക്കാനൊക്കത്.
ഒരു സുഖാണ്.
സുഖാണ് ഇണ്ടായാ എല്ലാരും പറിം. വാങ്ങ്യൂടെ വാങ്ങ്യൂടെ ന്ന് അങ്ങനെ
ഇന്റെ ഇവിടെ ഇൻ ഇൻക്ക്യിണ്ട് ക്ഷെ കേടന്നതാ. ഞാനങ്ങനെ വല്ലാം വർക്കയ്യാതായി പോയി ട്ട് കേടന്നോയി.
ഏഹ്
ഉപയോഗിക്കാതെ ഉം ഇനിപ്പോ നന്നാക്കാൻ എന്റെ കയ്യാണെങ്കില് പണിയായി കിടക്കാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പ നന്നാക്കണോന്ന് പറയുണുണ്ട് പക്ഷേധര നന്നാക്കിട്ടൊന്നുമില്ല കൈക്ക് മറ്റേ മുട്ടിനൊരു വേദന കൊറേയായി തുടങ്ങിട്ട്
ഉം
ബെൽറ്റിട്ട് കൈയ്ക്ക് മുട്ടിന്റെ ചെറിയ ഒരു ബെൽറ്റ് വച്ചിട്ട് നടക്ക് അതുകൊണ്ട് ഒരാശ്വാസം ഭാര പെട്ടെതൊന്നുമെടുക്കാൻ പറ്റൂല
ആ നമ്മള് ഓർമ്മയില്ലാതെ എടുക്കും
എടുത്തു ആ അതാണ് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഓർമ്മല്ലാതെ എടുത്തു പോവേ ചെയ്യും ആ പിന്നെ ആശ്വാസം കാണുമ്പോ അതുയെടുത്തോ ബെൽറ്റിട് ബെൽറ്റിട്ട് കൈകൊണ്ട് ഉം ബെൽറ്റിടണേയും കൊണ്ട് പിന്നെപ്പോ അത് ആ ഒരു ഓർമ്മ ഉണ്ടാവും
ആ അങ്ങനെ കൈയ്യില് ഒരു ഇത് ഇണ്ടായ പിന്നെ ഓർമ്മ ഉണ്ടാവും
ആ അതന്നെ ഇപ്പൊ ഇന്നിപ്പോ ബെൽറ്റ് ഇട്ടിട്ടും ഇല്ല ഇന്നിടാൻ വറ്റും മറന്നും പോ പോയിച്ചാ തീരെ ഇപ്പ വേദന കുറച്ച് മാറ്റ ഇണ്ടായപ്പോളെ ബെൽറ്റിടാൻ മറന്നോയി എനിക്ക് ഇംഗ്ലീഷ് മരുന്നേ പറ്റൂ ഇല്ല്യാ
ആ മഴയിണ്ടാപ്പോ
ഇല്ല
ഉം ഇന്ന് നല്ല കൊറവുണ്ടല്ലേ
നല്ല ഇന്നിപ്പോ കൊറച്ച് നേരത്തെ പെയ്തീനി നല്ലൊരു മഴ പെയ്തിപ്പോ പോയതാ
ആഹ് ഇവിടെ വൈദ്യംല്ല ഇപ്പ അങ്ങനെ വെറുണ്ട് പോയ
ഏ ഉച്ചക്ക് നല്ല വെയിലേനി ഒണങ്ങിയില്ല ഒണങ്ങണേന് മുന്നേ മഴ വരുന്ന കണ്ട് എടുത്ത് വെച്ചിനി
ഓ ശരി
മഴ പെയ്താല് ഉണങ്ങാനാണ് പണി
അതന്നെ അതെ നൂലാ ഇന്ന് മോളാണ് കൊണ്ടാക്കിതര എടുത്തോണ്ടരലില്ല ആവശ്യല്ലാ ഞാൻ പോയ് എടുത്തോണ്ടരലില്ല ഹി ഹി ആ അവിടെ പിന്നെ മോ കൊല കെട്ക്കാനൊന്നും പോവാത്തോണ്ട് ഉള്ളായല്ലേ അതെന്നന്നത് ഉം ഉം ഉം ത് പിന്നെ വേറെന്താ
വേറെ
ഹസ്ബൻഡ് വൈകുന്നേരം ആയിട്ടുണ്ടേ വരാൻ അങ്ങനെയൊന്നില്ല ചെട്ടനിവിടെ രാവിലെ ഉണ്ടായ് അത് കൊടുത്ത് ഓന്ക്ക് എന്താണ് നാണം
ഏ ആ അങ്ങനെ നിർബന്തോന്നി
നിർബ ല്ല എന്തെങ്കിലും എന്താ ഉള്ളേ ചോയിക്കും വരുമ്പോ
ആഹ്
പിന്നെ മാങ്ങ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ അത് ചെത്തി കൊടുക്കൂം.
ആ ആ വലിയ കിട്ടലാ അങ്ങനെ നിർബന്ധം പിടിക്കാത്ത മറ്റ ചില മക്കളുണ്ട് ഇപ്പൊ പലഹാരത്തിന് ബേക്കറിക്കൊക്കെ നല്ലപോ ച്ച്
അതെ അങ്ങനൊന്നില്ല.
നിങ്ങക്ക് എത്ര ആളാ?
എനിക്ക് നാലിലാളുണ്ട് പിന്നെ രണ്ടാള് ഹോസ്റ്റലിൽ പഠിക്കാ.
ആ ആ
ചെറുത് രണ്ടേ ഒള്ളിവിടെ ഓലിപ്പം പെരുന്നാള് കഴി പോയതാ
ആ
ചെറിയോള് രണ്ടാളുണ്ട്
ഏഹ് രണ്ടാളെ നോക്കിയാ മതില്ലേ?
ആ ഇപ്പ രണ്ടാളെ നോക്കിയാ മതി വരുമ്പോം പിന്നെ ഓരങ്ങനെ വിരുന്നാരമായി ഓര് വരുമ്പോ ഒരിതാണ്. ഹലോ
ആ ഓല് എത്രേലാ പ ക്കണെ?
ഒരാള് ഡിഗ്രിക്കാ മോള്
ഏഹ് അയ്ശെരി.
മോന് പിന്നെ ഒമ്പതാം ക്ലാസ്സില്
ഏ പിന്നെ ചെറിയോര്
പിന്നെ ഒരാള് ഒന്നിലും പി പിന്നെ ഒരാൾ അഞ്ചിലും അ മൂന്നു മോളും ഒ രു മോനും.
ആഹ് ആഹ്
ആഹ് അത്ണ്ടാവല്ലോ എന്നാലും വല്യ കൊഴപ്പില്ല രാടി പിടിയൊന്നുല്ല എന്നാലും ഇങ്ങനെ തോണ്ടലും കുത്തലും. ചെറുതായിട്ടൊക്കണ്ടാവും.
ഓലപ്പ് ഇടപെടല്ലേ നാട്ടിലല്ലേ ഏഹ്
ഉം ഉം അറം എന്താ നിങ്ങക്ക് ചോറൊക്കെ വൈകുന്നേരം വെ അളാ
ആ അല്ല ചെലപ്പ ഞാൻ വൈകുന്നേരം വെക്കും. ചെലപ്പോ ഞാന് ഒന്നായിട്ട് തന്നെ വെക്കും ക്കൊങ്ങനെ
ആണുങ്ങൾണ്ടാവ്മ്പോ അവർക്ക് എന്തേലു
ആഹ് അതാണ്
നമ്മള് രാവിലത്തെ ഭക്ഷണൊക്കെ ആ ആ വാള തന്നല്ലേരാത്രിയായ രാത്രി ആവുമ്പോ ചോറും ആ ചോറു അ കാണന്നില്ലല്ലൊ രാത്രി ഉം എന്തെങ്കിലും നേരെ തിന്നാൻ പിന്നെ തീരേ വേണ്ട
ആഹ് ആഹ് അല്ല ഒരു പിന്നെ പണി കഴിഞ്
ആ ആണുങ്ങൾക്കാവുമ്പളെ വേണ്ടിരും ഓല് ചർപ്പാത്തി ചർപ്പാത്തി അങ്ങനെൊക്കെ ഉണ്ടാക്കുവോ.
ഉം ഇല്ല ആയിനിക്ക് എനിക്കും ഇഷ്ടല്ല പിന്നെ ഓൽക്കും ഇഷ്ടാണ് മക്കൾക്കും ഒണപ്പോക്കൊക്കെ ഇഷ്ടാണ് പക്ഷെ എനിക്ക് നോട് ഉണ്ടാക്കാനും മടിയാണ്. തിന്നാനും മടി ശേ ഇണ്ടാക്കൂട്ട അങ്ങനെയല്ല ഗതി കെട്ടാ ഉണ്ടാക്കൂം ഏന്നെ എനിക്ക് ത താല്പര്യ ല്ലല്ലേ എന്നോടൊന്നു
ഉ എനിക്കും ഇഷ്ടല്ല അന്റെ കറി വേണ രസ കോഴക്കറി ചിക്കനല്ല ക്കൻ കറി അങ്ങനെയൊക്കെ വണെന്നാ രസ എല്ലാം ഞാൻ പോവല
എല്ലാം തന്നെ പൊതുവേ അതിനോട് ഉണക്ക ഉണക്ക ചപ്പാത്തി ഇഷ്ടം തന്നെല്ലേ ആയിനോട് അ പിന്നെ തിുന്നണ്ടി എന്നാ തിുന്നൂലന്നല്ല ല്ലൊ തിന്നൊക്കെ ചെയ്യും
അത്പ്പം അങ്ങനെ അങ്ങനെ ചെലോൽക്ക പിന്നേ നിർബന്ധ ഷുഗർ ഇതൊക്കെ ഉണ്ടായാല്
ആഅതന്നെ
ഇല്ലാതെ കേ കേട്ടാ ഷുഗർന്തൊക്കെ ആഹ അത് തന്നെ അന്നല്ലാത ഉ അത് തന്നെ വീട്ടില ഒരാൾക്ക് ഇണ്ടായാ മതി നമ്മ ആണുങ്ങൾക്കൊയാലും നമ്മൾ തന്നെ ഉണ്ടാക്കണംല്ല
ആഅതന്നെ അത് ഭയങ്കര ഇതാണ് ഒന്നും പറ്റൂല ഒരു മധുരവും പറ്റൂല വെള്ളം വരിയാക്കി കൊടുക്കു
ആ അതന്നെ ഒന്നും നമ്മള് മറന്ന് തിന്നും ചെയ്യല്ലോ ഓരോ എന്ത് കണ്ടാലും എവിടെ പോയാലും പേരെന്ന് എന്നൊ ക്കെ ചിലപ്പോ അങ്ങനെ കരുത ആ നമ്മള എന്താ പരിപാടക്കൊക്കെ പോയാലേ എന്ത കാണുമ്പോ തുന്നല്ല
എന്നാ പിന്നെ എന്താ
ആഹ എന്നായിക്കോട്ടെ ആ ശരി